ഹലോ
ആഹ് ഹലോ പറയൂ
എന്താണ് വിശേഷം
നല്ല വിശേഷം
ആഹ് എന്താണ് ചോറ് റ്റ കഴിഞ്ഞാ
എന്തോ
ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞാ
ഇല്ലയില്ല കഴിച്ചിട്ടില്ല കഴിക്കണം
അതെല്ലേ ആഹാ
അതെ അതെ എന്നായുണ്ട് വി ശേഷയൊക്കെ
നല്ല വിശേഷം
ഓ മഴ ഉണ്ടായിരുന്നോ
മഴ ഇന്ന് മഴയില്ല ഇന്ന് വെയിലാണ് കാണിക്കണത് ഇനിയിപ്പോ വൈകുന്നേരം എങ്ങനെയാണെന്ന് അറിയില്ല
ആണോ ഇവിടെ നല്ല മഴയായിരുന്നു
ഇന്നലെ ഒക്കെ നിന്ന് പെയ്യുവാരുന്ന്
ഓ ഇവിടെയും ഫുൾ ടൈം മഴ ആയിരുന്നുെ
ആഹ് ഇന്നലെ ആയിരുന്നു ഞങ്ങങ്ക് ഇന്നലെയും മിനിഞ്ഞാന്നും ഓക്കെ ഡ്രസ്സ് ഒന്ന് അലക്കി-യിട്ടി ഇത് ഒണങ്ങി ഒന്നും കിട്ടണില്ല
ആ ഇവിടെയും അത് തന്നെ പരിപാടി
ആഹാ ആകെനാ മഴ കൊണ്ട് ഇന്നിപ്പോ ഒരു വെയില് കൊറച്ച് നേരം കണ്ടുകൊണ്ട് കൊറച്ച് ഡ്രസ്സൊക്ക ഒണങ്ങി കിട്ടി
ഓ ആണല്ലേ ആ ഇവിടെ ഇന്ന് ഫുള്ള് മഴയായിരുന്നു. വെയില് കണ്ടിട്ടേ ഇല്ല ഇനിപ്പോ നാളത്തെ കാര്യം എങ്ങനെയന്ന് കണ്ടറിയണം.
ആഹ് ഇപ്പൊ ഇനി രാത്രി ഇവിടെ രാത്രി ഇനിയിപ്പോ എന്താണെന്ന് അറിയില്ല അവസ്ഥ.
ആഹ് ആഹാ
നല്ല മ്മ മഴ അടിപ്പിച്ച് കൊറച്ച് ദിവസം നല്ല മഴയായി
ഓ ആ ഇവിടെയും ഒരാഴ്ചയായിട്ട് നല്ല മഴയാ മഴയോട് മഴ.
ആഹ് ഞങ്ങക്ക് ഏ ഈ ജൂൺ ആവണേക്കുമ്പോന്നെ മഴ തൊടങ്ങി നല്ല മഴ. മെയ്ല് ആഹ് മെയ്ലൊരു പ് പ് പതിനഞ്ചൊക്കെ ആയപ്പോതിന് നല്ല മഴ തൊടങ്ങി ഇവിടൊയൊക്കാ
ഓ പക്ഷേ നമുക്കത്ര നമുക്കൊരു മെയ് ലാസ്റ്റ് വീക്കൊക്കെ ആയ ആ ടൈമിലാണ് തൊടങ്ങിയത്. അതിന് മുന്നേക്കെ ഭയങ്കര ചൂടായിരുന്നു ഇവിടെ നല്ല ചൂടുള്ള ഏരിയാ
ആഹ് ചൂട് ഞങ്ങൾക്കും ഭയങ്കര ചൂടാർന്ന് ഭയങ്കര ഡിഗ്രി ചൂടൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ- ഏ പറഞ്ഞ ആ സമയത്തിന് മുമ്പായിട്ട് മഴ പെയ്ത്.
ആഹ് ഇവിടെ പക്ഷെ- നമ്മൾ പറഞ്ഞ ടൈം കഴിഞ്ഞിട്ടൊരു വൺ വീക്കൊക്കെ ആയിട്ടാണ് മഴ പിന്നെ- പെയ്ത് കിട്ടിയത് പെയ്ത് കഴിഞ്ഞപ്പ പിന്നെ ഫുൾ ടൈം മഴയായി.
ആഹ ഇവിടെ ഒരു പതിനഞ്ച് ദിവസം മുമ്പൊക്കെ മെയ് പതിനഞ്ചൊക്കായപ്പോത്തിന് നല്ല മഴയും- കാറ്റും മഴയൊക്കെ വന്ന് ചെറിയ ഭൂചലനങ്ങളൊക്കെ പറഞ്ഞു തൊടങ്ങി അവിടെ ഇവിടൊക്കെ വല്ല്യ കൊഴപ്പല്ല. ആഹ് അ ചെറിയ ഭൂചലനങ്ങള് ഞങ്ങളുടെ ഡിസ്ട്രിക്കിൽ പറഞ്ഞു ഇപ്പൊ വല്ല്യ കൊഴപ്പമില്ല.
ആ നമുക്ക് പക്ഷേ ഇവിടെ അങ്ങനെ ഇഷ്യൂസ് ഒന്നുല്ല നോർമൽ മഴയും ഇടിയും മിന്നല ഒക്കെ ഒണ്ട് എന്നാലും ഇങ്ങനെ ഭൂചലനം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല.
അത് ചെറിയൊരു എന്തൊരു ചലനം എന്നാ പറഞ്ഞത് വല്ല്യതായിട്ടൊന്നും പറഞ്ഞോന്നുല്ല പിന്നെ, കാറ്റും മഴയും ഇടി ഭയങ്കര ഇടിയാണ് തെറിച്ചോണ ഇടിയാണ് ആൾക്കാര്
ഭയങ്കര ഇടിയാ ഇടിയും മിന്നലൊക്കെ ഭയങ്കര പ്രശ്നവാ ഇവിടെ
ആഹ് ഇവിടെ അങ്ങനെ തന്നെ ഭയങ്കര ഇടി ഇടി കുടുക്കും മഴയും രാത്രി ആയി കഴിഞ്ഞാ പിന്നെ പേടിയാവും ഇന്നലെയൊക്കെ ഭയങ്കര ഇടി കൊടുക്കവാർന്നു.
ആഹ് അതെ അതെ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാ
ആഹ്
ളും വർക്കിനൊക്കെ പോകുന്ന സമയത്തായാലും ട്ടി ട്യൊക്കെ വെട്ടുമ്പോ ഭയങ്കര പ്രശ്നമാ. ഓപ്പണായിട്ട്ള്ളെട്ത്തൊന്നും നിക്കായിര്ന്നാ മതി
ജോലിക്കൊക്കെ പോണാൾക്കാര് ഈ മഴയത്തൊക്കെ വരല്ലേ വണ്ടിക്ക്.
ഒയ്യോ അതെ യതെ തന്നെ അതെ യതെ ഈ ഡെലിവറി ബോയ്സും അങ്ങനെ ആൾക്കാർക്കൊക്കെണ് ഏറ്റവും കൂടുതൽ പ്രശ്നം
അത് ഭയങ്കര പ്രശ്നാ എല്ലാവരേം ദൈവം കാത്ത് രക്ഷിക്കട്ടെ ഓരോന്നോരോന്ന് കേൾ ക്കാ കേൾക്കുമ്പോ നമക്കത്ഭുതോണ്.
ഉം അതെ അല്ലെ കൊഴപ്പീ മഴ ഇപ്പം പെയ്ത് പെട്ടെന്നങ്ങ് തീരും.
അല്ല മഴെടല്ലാ വിഷയം മഴ അമക്ക് പ്രശ്നല്ല ഇടി ഇടിവെ ട്ടും കാറ്റ്വാണ് പ്രശ്നം.
അതെ യതെ ഇ ടിവെട്ട് ആഹ് തെന്നെ മഴ അങ്ങനെ പെയ്താലും കൊഴപ്പൊന്നുല്ല ഈ ഇടിയും മിന്നലൊക്കെ വെരുമ്പളാണ് പ്രശ്നം.
പ്രശ്നൂല്ല ഈ കാറ്റും മഴേം മരങ്ങളൊക്കെ വീഴല് ആഹ് മൻഷ്യന്മാരെ മേത്ത്ക്ക് മൻഷന്മാര് മരിക്കല് അങ്ങൻത്തെക്കെണ് വെല്ല്യ പ്രശ്നം.
അതെ യതെ ഇവടെന്നെച്ചാ മഴ പെയ്ത് കാ റ്റടിച്ച് കഴിഞ്ഞാ എപ്പളും എതേരും മരം വീഴ അങ്ങൻ
ആഹ് ആഹ് ഇവടെം മരം വീണ് ഈ അട്ത്തൊരാൾ മരിച്ചിട്ട്ണ്ട് രണ്ടൂന്നോസം മുമ്പ്.
ഓഹ് ആണല്ലേ ആഹ് ഇവടങ്ങനെ ആള് ഭയൊന്നുല്ല. പക്ഷേ ഈ വീടിന്റെ മേളിലെക്കെ വീഴെക്കെ അങ്ങനെ കൊറേ പ്രശ്നങ്ങളൊക്കെണ്ടായി.
ഈ റോട്ടിൽ വീണ് ഒരാള് മരിച്ച്.
ഓഹ് ആഹ് ഹാ ഹാ
അങ്ങനെക്കെ നടന്ന്ട്ട്ണ്ട് വട അയ് മഴ വാ മഴ മാത്രോണെങ്കി ഞങ്ങക്ക് പ്രശ്നൂല്ല. പൊറത്തു പോവാം പറ്റാത്തൊരു വിഷയം മാത്രോള്ളൂ പക്ഷേ ഇടി വെ ട്ടും മഴയും കാറ്റു ഒക്ക കൂടെ വെരുമ്പളാന്തരീക്ഷം വ്യത്യാസം വേരോല്ല.
ആഹ് അതെ യതെ യതെ
അപ്പം ഭയങ്കര പാടാണ്. അപ്പ നമക്ക് പോർത്ത് പോണോര്ക്കും ബുദ്ധിമുട്ട് വീട്ടിലിരിക്കണോര്ക്കും ടെൻഷൻ
അതെ യതെ പോർത്ത് പോ ഇപ്പം മഴയാണെന്നുണ്ടേ പൊർത്ത് പോണ്ടാന്ന് വെ ച്ചിരിന്നാ മതിയല്ലേ പ്പൊ ഇടി വെട്ടാന്നെങ്കിലും വീട്ടിര്ന്നാലും പ്രശ്നാവും.
ജീട്ക്കണ്ടേ ജീവിക്കണ്ടേ വീട്ടില് ര്ന്നാ ജീവിക്കാൻ പറ്റൂലല്ലോ ആഹ് ജീവിക്കാൻ ജീവിക്കണൊന്ന്ണ്ടെ പണിക്ക് പോണം അതെന്നെ ആഹ് ഓരോന്ന് കേക്കുമ്പോ പേട്യാണ് പിന്ന ജീവിക്കണ്ടേന്നോർക്കുമ്പോ ങ്ങട്ട് പോവും.
അതെ പോവണ്ടിരിക്കാനും പറ്റത്തില്ല പോകതിര്ന്ന അന്നത്തെ സ ആഹ് ശമ്പളം പോയില്ലേ
ആഹ്
പിന്നെ നമക്ക് എന്താ ചെയ്യാൻ പറ്റ നമക്ക് വർക്കെയ്യാതെ അമക്ക് ജീവിക്കാൻ പറ്റത്തില്ല.
അത് തെന്നെ എന്തായാലും കഷ്ടപ്പാട് തന്നെ ഇങ്ങനെ നോക്ക്യാല് മഴ വേനലായാ ചൂ ചൂടിന്റെ എടങ്ങേറോണ്ട് കെടക്ക പോറ്തിയില്ല.
ചൂടാണെങ്കിൽ പിന്നെ നമക്ക് പൊറത്തെറങ്ങി നടക്കാന്നെങ്കിലും പറയാം ഇത് മഴയാണെങ്കി പിന്നെ നമ ക്കതേപോലെ ഫ്രീയായിട്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ
ഇത്തവണ ചൂടില് ഏറ്റവും കൂടുതല് നമ്മൾക്കെടങ്ങേറ് വന്നത് പാമ്പാണ്.
ആഹ് സത്യം സത്യം ഇവടെ ഉണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെ അടുത്ത് ആ ഒരു കുഞ്ഞ് ഒക്കെ പാമ്പ് കടിച്ചൊക്കെ മരിക്കയൊക്കെ ഉണ്ടായി
അതെയല്ലേ ആ ഞാൻ വിചാരിച്ചു ടി വിയും മൊബൈലൊക്കെ തുറക്കുമ്പോ അദ്യം കേൾക്കണ തന്നെ പാമ്പ് അടുക്കളേൽ പാമ്പ് കൊച്ചിനെ കൊ ത്തി ആൾക്കാരെ ഓടിച്ചിട്ട് കൊത്തി പക്ഷെ എന്തൊരു പാമ്പിന്റെ ശല്യം ആരുന്ന് ഇത്തവണ അങ്ങനെ
ഇപ്രാവശ്യം ചൂട് ഭയങ്കരമായിട്ട് കൂടിപ്പോയില്ലേ അങ്ങനെ ഈ പാമ്പുകളൊക്കെ നിക്കക്കള്ളി ഇല്ലാതെ ഇറങ്ങി തുടങ്ങിയതാ
ആഹ് ഇപ്പതേ ഞങ്ങളെ ബാത്റൂമിൽ നിന്ന് ഒരെണ്ണത്തിനെ ഓടിച്ചിട്ട് ഇവിടെ വന്ന് ഇരിക്കണേയുള്ളൂ
ആഹ് അയ്യോ സൂക്ഷിക്കണം
ബാത്റൂമിലെ ജനല് വഴി കേറിയിട്ട് കേറി വരണേ ഉണ്ടായിർന്നൊള്ളൂ അപ്പഴെ ഒരു വടി വെച്ച് കുത്തിയപ്പോ അപ്പുറത്തേക്ക്‌ തന്നെ പോയി
ആഹ് ഇപ്പം കൂടുതല് ചേരയൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്
ചേരയല്ല വന്നത് മറ്റേ ആ രണ്ട് കൊച്ചുങ്ങളൊക്കെ ഓടി കടിച്ച പാമ്പില്ലേ അതാണ് വന്നത്
ഉം ഉം ഉം സൂക്ഷിക്കണം പാമ്പുകളൊക്കെ ആഹ് ആഹ് വെള്ളിക്കെട്ടൻ
ആഹ് സാധനം ഇപ്പൊ കറുത്തത് വന്നത്
ഉം സൂക്ഷിക്കണം
ആഹ്
അല്ലേ ഈ മഴയൊക്കെ ആവുമ്പളേ ഈ പാമ്പുകള് ഈ ചൂട് തേടിയിട്ട് വരുന്നതാ എവിടെങ്കിലും ചുരുണ്ടിരിക്കാലോന്ന് വിചാരിച്ചിട്ട് ചൂട് തേടി കയറി വരുന്നതാ ഈ പാമ്പൊക്കെ
ആഹ്
എന്തേലും ഈ പ്രൊവൻഷനൊക്കെ എടുക്ക് ഈ ബാബാ സുരേഷൊക്കെ പറയുന്നത് പോലെ
ആഹ് ഇവിടെയേ ഞങ്ങളീ താമസിക്കുന്ന സ്ഥലത്തേ ഭയങ്കര പാമ്പിന്റെ ശല്ല്യമുള്ള സ്ഥലം പറമ്പിങ്ങനെ കുറെ ഒഴിവായി കിടക്കാണേ അപ്പ അവരുക്ക് കേറിയിരിക്കാൻ സുഖമുള്ള ഏരിയാണല്ലോ
ഓ അതെ അതെ അതെ അന്നേരം അങ്ങ് ഒരു കാര്യം ചെയ്താൽ മതി പറമ്പിന്റെ അതിരിലെല്ലാം ഇത്തിരി ഏ മറ്റേ നമ്മടെ എന്താ പറയുന്നെ ഗ ഇതില്ലേ നമ്മുടെ ഉള്ളിയൊക്കെ ചതച്ചിടുവോ അങ്ങനെ എന്തേലും വെളുത്തുള്ളിയൊക്കെ
അതിന് ഒരു പറമ്പുകാര് വലിയ പ്ര അവര് പുല്ലൊക്കെ വെട്ടി തെളിക്കും ഒരു പറമ്പ്കാര് ഒന്നും ചെയ്യൂല്ല
ആഹ് അവർക്ക് അതിന്റെ സീരിയസനസ്സ് മനസ്സിലായിട്ടില്ല അതാണ്
അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് നമുക്ക് എപ്പളും ഇങ്ങനെ പാമ്പും എടങ്ങേറും ഭയങ്കര പ്രശനവാ എപ്പളും മുറ്റത്തായാലും എപ്പളും പാമ്പൊക്കെ ആണ്
ആഹ്
പിന്നെ
അതാണ് ഈ ഓരോ സമയം ഓരോന്നാ മഴയാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല ചൂടാണെങ്കിൽ പാമ്പ്
അത് തന്നെ മഴ മഴ ആണെങ്കിൽ കുഴപ്പമില്ല ഇടി വെട്ടും കാറ്റുമാണ് പ്രശ്നം
ആഹ് അതെ
വേനക്കാലം ആയി കഴിഞ്ഞപ്പോ ആ പാമ്പിന്റെ പ്രശ്നങ്ങളൊന്നും വലിയത് ഉണ്ടായില്ല ഈ വേനക്കാലം തൊട്ട് പാമ്പുവായി
ആഹ് അതെ അതെ ഇപ്പ ഇത് കുറേ കാലത്തിന് ശേഷവാ ഇങ്ങനെ ഒരു പാമ്പിൻ്റെ ഇഷൂ
അഹ് അത് തന്നെ പക്ഷെ ഒരെണ്ണം അങ്ങട് തുടങ്ങിയോട് കൂടി പിന്നെ എവിടന്നും ഇങ്ങനെ പാമ്പിന്റെ തന്നെയാണ് ആൾക്കാര് പിന്നെ വന്ന് കൂട്ടിയിരുന്നത് അല്ലെ ആഹ് ഏ മൊബൈല് തൊറന്ന അപ്പൊ കാണുന്നത് അവിടെ കടിച്ചു ഇവിടെ കടിച്ചു അവിടെ മരിച്ചു ഇവിടെ മരിച്ചു എന്നൊക്കെ എപ്പഴും
അത് ഒരുവിധത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാര് ശ്രദ്ധിക്കാതൊക്കെ ആ നിക്കുന്നുന്നത് ഒരു ഒരു കാര്യമാണ് ഇതിന്റെ
ആഹ് നമ്മളിത് ഇനി കയറാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അതായത്
അഹ് ആഹ് ആ അതെ അതെ പ്രോപ്പറായിട്ട് കാടൊക്കെ വെട്ടി തെളിച്ച് പറമ്പെക്കെ വൃത്തിയാക്കി ഇടുവായാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇഴജെന്തുക്കളൊന്നും വരാതെ സൂക്ഷിക്കും
അത് തന്നെ ഇത് ഈ പറഞ്ഞ അവരോട് പറഞ്ഞ കൊറേ പ്രവിശ്യം പറഞ്ഞാലും അവര് ചെയ്യണില്ല ഓര് മക്കൾക്ക് അവകാശം കൊടുത്തിട്ടേക്കാണ് അപ്പൊ അത് ഇനി അവർക്ക് ഒന്നും ചെയ്യാനുള്ള മൂടില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല്യ വയസ്സായ ആയിറ്റള്
ഓ ഓ അഹ് അഹ്
പ്രായമായത് തന്നെ മക്കളൊക്കെ മൂന്ന് പേരും വേറെ സ്ഥലത്തക്കൊക്കെ ജോലി ഏയ് വീട് മാറി പോയി അവകാശം വെച്ചിട്ടിട്ടള്ളൂടാ
ഉം ഉം അങ്ങനെ നോക്കുമ്പോ അവർക്കും ചെയ്യണ്ട അവർക്ക് ഇപ്പം ചെയ്യണ്ട എന്നുള്ള രീതിയായിരിക്കും അതായിരിക്കും
അഹ് ഇഞ്ഞിപ്പ അട ചേച്ചിനോട് വിളിച്ച് പറയണം പാമ്പ് ഇങ്ങനെ ഉപദ്രവമായിക്കണ് നിങ്ങൾ വെട്ടാൻ ഇവിടെയൊക്കെ
അഹ് അല്ല നമുക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം അവരുടുത്ത് പറഞ്ഞ് കേട്ടിട്ടാന്നുണ്ടെങ്കിൽ പഞ്ചായത്തില് കംപ്ലയിന്റ് ചെയ്യുവാന്നുണ്ടെങ്കി അവര് മറ്റും നമ്മളെ സഹായിക്കും ഇത് വെട്ടാനായാലും ഇത് വൃത്തിയാക്കാനായാലും
ആഹ് അവരോട് ഞാൻ ഒരു തവണ പറഞ്ഞ് ഇങ്ങനെ നിങ്ങ കുടുംബശ്രീക്കാരിക്ക് കൊടുക്ക് അവർക്ക് ഇങ്ങക്ക് പകുതി കാശ് പഞ്ചായത്തും കൊടുക്കും പകുതി കാശ് നിങ്ങയും കൊടുക്കും നിങ്ങ വെട്ടി തെളിക്കാൻ പറഞ്ഞ് അപ്പൊ അവര് ആന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഒരനക്കവും ഇല്ല പിന്നെ മക്കളോട് സംസാരിച്ചപ്പോ ചിലപ്പോ അവര് സമ്മയിച്ചട്ട് ണ്ടാവൂല്ല അവകാശം
മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ട് ഇങ്ങനെ കാടും പടലൊക്കെ വളർത്തിട്ടിട്ട് കാര്യമൊന്നുല്ലല്ലോ
ആഹ്
പ്രോപ്പറായിട്ട് വൃത്തിയാക്കി ഇടുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൂടെ അതിരിൽ താമസിക്കുന്നവർക്ക കൂടെങ്ങനെ എന്തെലും പ്രശ്നം ഉണ്ടാവാതെ സൂക്ഷിക്കാം
ആഹ് ഞങ്ങളിപ്പോ തൊട്ടവര് തൊട്ട് അതിര് ഇതന്നെയാണ് ഞങ്ങൾ താമസിക്കണേ പക്ഷേ അവര് മോളിലാണ് താമസിക്കാ ഞങ്ങ ഇച്ചിരി അതിന്റെ താഴെയാണ് പക്ഷെ നിറച്ച് കാടാണ് ഇവിടെ
ആഹ് ആഹ് ആഹ്
കാടന്ന് വെച്ചാ ഭയങ്കര കാടാണ് മുമ്പൊക്കെ ആ ചേച്ചി വെട്ടോർന്നു ഇപ്പം ആ കാലിന് വയ്യാന്ന് തോന്നുണുണ്ട്
ഓ അതൊക്ക കൊണ്ടായിരിക്കും ഹെൽത്ത് ഇഷ്യൂസൊക്കെ കൊണ്ടായിരിക്കും
പിന്നെ ഭർത്താവ് ആണെങ്കിൽ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കാണ് അപ്പൊ ആളും പ്രായമായതാണ് കയിട്ടൾക്ക് പോയി പറഞ്ഞോണം ചെയ്യാൻ പറ്റില്ല അവര് ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കണം അവരെ കൊണ്ട് നടക്കൂല
അതേ ഒറ്റക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും
ആഹ് മക്കളൊക്കെ ആണെങ്കി പിന്നെ തിരക്ക് പണിക്കാരാ അപ്പൊ അവര് അവകാശം വെക്കാൻ മാത്രം വന്നിട്ട് പിന്നെ മ ഇടക്ക് അവിടെ വന്ന് പോകുന്നല്ലാണ്ട് അങ്ങനെ വരവൊന്നും ഇല്ല
അപ്പൊ അത് കാരണം പാടായിക്കാണ് അപ്പ ചേച്ചിനെ കാണാനും എനിക്ക് കേറി പോവാനും ഒന്നും പറ്റൂലേ
ആഹ് ആഹ് ആഹ്
ഞാൻ വിളിക്കാട്ടാ വേറെ കോള് വരുന്നുണ്ട് വിളിക്കാട്ടാ
ഓക്കെ ശരി